ഹലോ ആഹ് കേൾക്കാം ആഹ് കേൾക്കാം കേ കേൾക്കാം ഞാൻ പറയുന്ന കേൾക്കാവോ? ആഹ് സുഖായ്ട്ടിരിന് വ്ട റെയിനിന്റെ പ്രശ്നണ്ടൊ പ്പ ഞാൻ പറയുന്ന അ ആഹ് സുഖായിട്ടിരിക്കുന്നു
ആഹ് അവിടെ റേഞ്ചിന്റെ പ്രശ്നംണ്ടല്ലേ ഉം ഓക്കേ ഓക്കേ പിന്നെ ഹ് അ രാവിലെ എന്താ ഉണ്ടാക്കിയെ?
രാഹിലെ ആഹ് ഇഡ്ഡലി ആയിരുന്നു ആ ഞങ്ങൾ കഴിച്ചു കഴിച്ചോ രാവിൽത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞോ?
രാവിലെ ഇല്ല ഞാപിന്നെ രാവിലെ അങ്ങനെ വൈകുന്നേരം വൈകീട്ടാ എണീക്കാറ് ട്ടോ അതുകൊണ്ട്ന്ന രാവില ഒന്നും ഉണ്ടാക്കാറില്ല രാവിലെ ഞാൻ സ് ക്കറ്റ് കഴിക്കുമ്പം തന്നെ ചായേം കഴിക്കും അങ്ങനെ ച് രാവിലെയൊക്കെ വളരെ ച് ചെറുതായിട്ട് നമ്മള് കഴിക്കത്തുള്ളു അതായ പിന്നെ ഉച്ചക്കൊക്കെ എന്തെങ്കിലും വലുതായിട്ട് കഴിക്കുന്നങ്ങനെയൊക്കെ ഉള്ളൂ രാവിൽത്ത ഫുഡ് ചായ ബിസ്ക്കറ്റ് അങ്ങനെ ന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചു കൊടുക്കും
ആഹ് അന്നേരന്നായി ണ്ടോ?
നൈറ്റും ചോറാ കഴിക്ക നൈറ്റും വേറൊന്നും ഉണ്ടാക്കാത്തെ ചോറാ കഴിക്ക അവിടെന്താ കഴിക്ക രാത്രിക്കൊക്കെ?
അല്ല നമ്മൾ ഒരു നേരം ചോറ് അല്ല നമ്മള് ചപ്പാത്തിയോ എന്തെങ്കിലും ആയിരിക്കും ഒരു നേരം ചോ ഒരു നേരം മാത്രേ ചോറ് കഴിക്കുള്ളൂ കാരണം ന്ന് വെച്ചാ ഇപ്പം ആ ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒണ്ടല്ലോ എല്ലാർക്കു എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നു ഇല്ല എങ്കിലും
ആഹ്
ആ ആഹ് എങ്കിലും അങ്ങനെയാണ് അവന ങ്ങനെ കഴിക്കുന്നു ഭാവിലു ണ്ടായി കൂട കൂടില്ലന്നില്ലല്ലോ
ആഹ് രാത്രിക്ക് വളരെ ലൈറ്റാ യിട്ടെ ഫുഡ് കഴിക്കുള്ളുല്ലേ
ഞാന് ആഹ് അതെ
ഹലോ
ആഹ് കേൾക്ക ഉം
നമക്ക് പിന്നെ ചോ ല്ലാതെ ഒന്നു അങ്ങനെകഴിച്ചിക്കി കഴിച്ചിട്ടില്ല എന്നാൽ വയറൊന്നും ഫുള്ളാവാത്ത പോലെയാണ് ചോറല്ലാതെ എന്ത് വേറെന്ത് കഴിച്ചാലും അതെ രാത്രി പിന്നെ കെടന്നുറങ്ങാൻ പറ്റത്തില്ല വയറ് ഫു ഫുുള്ളായില്ലെങ്കി രാത്രി ഒറക്കം വരത്തില്ല
ആഹ് അതെ
അതുകൊണ്ട് രാത്രി എന്തായാലും ചോർ ആഹ് രാത്രി ചോറ് തന്നെ കഴിക്കും വീട്ടിലെല്ലാ വീട്ടിലെല്ലാർക്കും പിന്നെ ചോറ് തന്നെ വേണംന്നാണെ
ആഹ് അതെല്ലേ അലോ മ്മളന്ന് വെച്ചാ ഒരു നുപ്പത് നുപ്പത്തഞ്ചു വയസ്സ് നുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞാ പിന്നെ ന്നാ ശരീരത്തില് സ്ത്രീകൾക്കാണെലും പുരുഷന്മാർക്കാ അലും പലവിധമായ രോഗ ളുംഫാറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അന്നേരെ ഒരു നേരം ഈ കാർബണേറ്റ് അടങ്ങിയ ഫു ആഹ് ആഹാരങ്ങൾ ഒഴിവാക്യുവാണെങ്കിൽ വിശുഗറക്കെബ്യോകിക്കുമ്പം
ഷുഗറൊക്കെ കണ്ട്രോളിയ്യാൻ വേണ്ടി പറ്റൂലേ നമ്മളെന്തായാലുപ്ലേ കണ്ട്രോള് ആഹ് ഇപ്ലേ കൺണ്ട്രോളീത് പോവാണേ ഭാവിയിലേക്ക് അല്ലെ അത്ര ക്യങ്ങോട്ട് പ്രശ്നാവാത പോയ്ക്കോളും
അതെ
ക്കീന്ന അങ്ങനെ വന്ന്ട്ടില്ല ഇനി എന്താവോന്ന് അറിയത്തില്ല നമുക്ക് പിന്നെ വീട്ടില് വെച്ച് ന് ക്യാണില് നംക്കിങ്ങനെ ചേതകരുവട്ട ങ്ങനെ പ്രഷറും ശുകറുഅങ്ങൻത്തെ സംഭവങ്ങളൊന്നുല്ല
ഇല്ലേ ല്ല ആഹ്
പ്രഷറ് ഷുഗറ് അങ്ങൻത്തെ ഇതൊന്നു ല്ല അപ്പൊ പിന്നെ കൊഴപ്പ്യല്ല വീട്ടിന്ന് അങ്ങനെ എ ജനറ്റിക്സായിട്ട് കിട്ടത്തില്ല ഇനി വേറെ എങ്ങനെങ്കിലുക്കെ പിന്നെ നമ്മളിപ്പോ പണ്ടത്തെ പോലെയൊന്നുല്ലല്ലോ ഭക്ഷണൊക്കെ കഴിക്കുന്ന പണ്ടത്തെ ഭക്ഷണത്തീന്നൊക്കെ നമ്മളിപ്പോ കൊറേ മാറി വന്നല്ലോ ഇപ്പ എല്ലാം ഫാസ്റ്റ് ഫുഡും മറ്റേ ഇതോക്കെയാണല്ലോ
ആഹ് ഇപ്പൊ കുട്ടികളൊക്കെണെങ്കി ജങ്ക് ഫുഡാണ് കൂടുതലും അല്ലെ ഫാസ്റ്റ് ഫുഡുക്കെ ആഹ് എപ്പഴും പിന്നെ ആഹ് അവർക്ക് എപ്പഴുരോഗങ്ങളാ ശ്രദ്ധിച്ചിട്ട്ണ്ടോ കുഞ്ഞു കുട്ടികൾക്കൊക്കെ എപ്പഴും രോഗങ്ങളാ നമ്മളെ കുട്ടിക്കാലത്ത് വരോഗങ്ങളൊന്നുല്ലായിരുന്നു നമ്മളൊക്കെ ആശു ഇത്രീ യാകാണുന്നത് വർഷങ്ങൾ കൂടുമ്പഴാ പക്ഷേയി
ഈപ പിന്നെ
ര്ന്നാ അത്ട് കുട്ടികളുണ്ടല്ലോ അവർക്ക് ഭയങ്ക ങ്കര ഏ പൻ പനി എടക്കെടക്ക് ചൊമ അങ്ങനെ പലതുമായി ചൊമയൊക്കെ ഉണ്ടാവുന്ന വെച്ചാ എപ്പഴു ഈ ഐസ്ക്രീമുകളും അല്ലെങ്കില് തണ്ത്ത വെള്ളങ്ങളൊക്കെ കുടിക്യും ഉം ജ്യൂസ് കളെ
ഒന്നാവുത് ആഹ് അതെ അനാവശ്യ ജ്‌വൈ ജൂസൊക്കെ അതിലൊക്കെ എന്തൊക്കെ കെമിക്കൽ സൊക്കെ അടങ്ങീക്ക്ന്നല്ലേ പിന്നഹ് ഔതെ ഈ പാക്കറ്റ് ഫുഡിന്റെയൊക്കെ പൊറകെ പോയാതന്നെ തീർന്നു ആഹ് കുഞ്ഞു പിള്ളേരെ ഒന്ന് ആലോയ് ഷോക്കലെ പേക്ക് കുഞ്ഞ് കുഞ്ഞു പിള്ളേ ൻ്റെകത്രിം എന്താണ് നല്ല പ്രോട്ടീൻ സൊന്ന്യുല്ല ന്യൂട്രീൻസൊക്കെ കൊടുക്കണ്ട ടൈമിൽ അവര് ഈ മറ്റേ ജങ്ക് ഫുഡിന്റെ പുറകെക്കെ പോയി ഇല്ലാത്ത ഇങ്ങനെയൊക്കെ തന്നെയാണ് കുട്യോൾക്കൊക്കെ ഈ അസുഖം വരുന്നത് തന്നെ ഉം സത്യം പറഞ്ഞൻ്റെ ഇതൊക്കെ ബാൻ ചെയ്യണം
ഉം അതെ അതെ
അങ്ങനെയൊക്കെയാണെങ്കി മറ്റേ ഈ ഹോർലിക്സും ബൂസ്റ്റും ല്ലെ അമ്മള് കഴിക്കുന്ന എല്ലാം അങ്ങൻ തന്നെയല്ലേ ഈ പാക്കറ്റ് ഫുഡ് വരുന്ന പാല് വരെ പാല് മേടിക്കുന്നവരെ അല്ലെ
അതെ യതെ
അതില് വരെ കെമിക്കൽസ് അതുവരെ വിശ്വസിക്കാൻ പറ്റാതെ
ഉം ഉം
ന്നെ നമുക്ക് വേണ്ട നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ ഇതാ
ആണ് ആഹ നമ്മളിവിടെ കുട്ടികളൊക്കെ ഇങ്ങനെ ലയ്സൊക്കെ ഒക്കെ വാങ്ങിച്ച കഴിക്കേ ന്നാ നമ്മൾ മാക്സിമം ഞങ്ങൾ വ ഴക്ക് പറഞ്ഞ് ഒഴിവാക്കാൻ ശ്ര ശ്രമിക്കും പക്ഷെ അവര് കേൾക്കത്തില്ല അവര് പിന്നെയേും പിന്നേ പക്ഷെ നമ്മള് വിചാരിക്കും നമ്മടെ കുട്ടികൾ മാത്രം ഉള്ളന്ന് ഞങ്ങൾ അനജി ചുമ വേറൊരുതൻ നിരീക്ഷണം കൊല കത്തി അപ്പം ആ നമ്മുടെ ചുറ്റുപാട് വന്ന് നോക്കിക്കേ ഞങ്ങള ഇവിടെ അടുത്തൊരു കോളേജുണ്ട് ആ കോളേജിൽ ഡിഗ്രിക്കും ആ പിജിക്കൊക്കെ പഠിക്ക്ണ പെൺകുട്ടികളും ആൺകുട്ടികളും അവിടെ ഒരു ബേക്കറി ഉണ്ട് ആ ബേക്കറി ചെറിയ ഇത് ഇതാണ് കഴിക്കുന്നവര് അവരെന്തെങ്കിലും ഒരു തണുത്ത വെള്ളം കുടിക്കും ജ്യൂസ് പോലെ ജ്യൂസ് ആണെന്ന് പറഞ്ഞാലും എല്ലാം കളറ് ചേർത്ത് വരുന്നു അല്ലേ
ഇനി ‌ എല്ലാവരുടെ കയ്യിൽ ഓരോ ലൈസിന്റെ പാക്കറ്റ് കാണും ഇതാണ് കോളേജ് കുട്ടികളും കഴിക്കുന്നത് ഞങ്ങൾ കൂടുതലും പെൺകുട്ടികളാണ് ഈ ലൈസിന് അടിമ എന്ന് ഇങ്ങനെ കേട്ടിട്ടു
സത്യത്തിൽ എനിക്ക് ഈ ലൈസ് എനിക്ക് എനി ഞാൻ ഈ ലൈസും മറ്റേ സോഫ്റ്റ് ഡ്രിങ്കും ആ സോഫ്റ്റ് ഡ്രിങ്ക്സും എല്ലാം എന്നാണ് കാ കഴിവതും ഒഴിവാക്കാണ് ഞാൻ ചെയ്യുന്നത് അതെ എനിക്കിനി ആദ്യന്നെ എനിക്ക് ആ ഒരു ഇതിൽ ആ ഒരു താല്പര്യം ഇല്ല ട്ടോ എനിക്ക് നമ്മടെ ഇഡലി ദോശ സാമ്പാറ് ആ ഒരു സംഭവം തന്നെയാണ് എനിക്കിഷ്ടം അല്ലാതെ ഇതിന്റെ പൊറകെക്കെ ആ പിന്നെ പലഹാരം നമ്മൾ പുറത്തനിന്ന് മേടിച്ച് കഴിക്കാറുണ്ട്ട്ടോ പലഹാരങ്ങളൊക്കെ
ഉം അതെ അതെ അതെങ്ങനെയ എണ്ണ ചേർത്ത പലഹാരങ്ങളാ എണ്ണ പലഹാരങ്ങളാ
എണ്ണ ചേർത് ഇങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ട തക്കാളി നുറ്ക്കൊക്കെ ഇല്ലേ തക്കാളി നുറ്ക്കൊക്കെ എനി ഭയങ്കര ഇഷ്‌ടാണ് അപ്പോ അതോ മേട്ച്ച് വെക്കാം അത് നമ്മള് വീട്ടില് ആ വീട്ടിലങ്ങനെ ഉണ്ടാക്കാറില്ല എണ്ണ ചേർത്ത് എണ്ണയിൽ വറു ക്കുന്ന സാധനങ്ങളൊക്കെ എല്ലാം ഇത് തന്നെയാണ് ഒന്നും ഒന്നിനൊന്ന്
ആ അതെ നമ്മള് വീട്ടിലാണ് എണ്ണയിലൊക്കെ ആ ഉണ്ടാക്കുന്ന സാധനങ്ങളാണെങ്കിലും കൊഴപ്പമില്ല നമ്മള് ഫ്രഷ് എണ്ണയിലാണ് ഉണ്ടാക്കുന്നത് പക്ഷേ കടകളിൽ ചെന്ന് നമ്മൾ അത് വാങ്ങി കഴിക്കുമ്പോ അവരത് എത്ര ദിവസം യൂസ് ചെയ്ത എണ്ണയാണെന്ന് നമുക്കറിയാൻ പറ്റൂല്ലല്ലോ
പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയും നമ്മള് തന്നെ ആട്ടിയടുക്കാണെ നമുക്കത് വിശ്വസിക്കാം വിശ്യസിക്കാം ഇല്ല ഈ കടയിൽന്ന് മേടിക്കുന്ന എണ്ണയാണെ നമുക്ക് എന്ത് എന്ത് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും അല്ലേ
അതെ അതെ ഉം
അങ്ങനെയൊക്കെ ഇനീപ്പം എണ്ണ അടക്കം നമ്മൾ ആട്ടേണ്ട അവസ്ഥയാണ് പണ്ടത്തെ ഇതൊക്കെയാണെങ്കിൽ അല്ലേ നമ്മളെല്ലാ സ് സ്വന്തം ചെയ്ത് സ്വന്തം ഇതാക്കുന്നേ അന്നാണേ പിന്നെ ഒരു അസുഖവും ഇല്ല ഇപ്പോ പിന്നെ ഈ ക്യാൻസർ തന്നെ കണ്ടില്ലേ ക്യാൻസർ തന്നെ കേറി വരുന്നത് അത് പ്രധാനമായിട്ട് ഈ എണ്ണയൊക്കെ ഉപയോഗിക്കുന്ന എണ്ണയിലൊക്കെ എന്തോരം മാ ഇതൊക്കെയുണ്ട് അല്ലേ മായങ്ങളൊക്കെ നിങ്ങളങ്ങനെയ എണ്ണ എങ്ങനെ
ആഹ നമ്മളെ ആരോഗ്യശീലയങ്ങളിൽ ഒന്നാണ് എണ്ണമയമുള്ള അല്ലെങ്കിൽ എണ്ണ കൊണ്ടുള്ള ആഹാരങ്ങള് കൊറക്കുക എന്നുള്ളത് പിന്നെ നമ്മള് ധാരാളം വെള്ളം കുടിക്കുക ആഹ കഴിവതും നമ്മള് പച്ചക്കറിയൊക്കെ വീട്ടിൽ തന്നെ ആ വെച്ചു പിടിപ്പിക്കുന്ന പച്ചക്കറികളൊക്കെ ആണെങ്കി കൊഴപ്പമില്ല പൊറത്തുന്ന് വാങ്ങിക്കുന്നതെല്ലാം നല്ല വെഷമുള്ള അല്ലേ
ഉം, അടുക്കളത്തോട്ട ഒക്കെ ഉണ്ടാക്കിയെടുക്കുക പക്ഷേ അടുക്കളത്തോ ഉണ്ടാക്കാനായ്ല് ഈ ഒരു ക്ലൈമറ്റിലൊക്കെ അല്ലെ ഞങ്ങളുടെ ഇവിടൊക്കെ നല്ല വെയില ഇവിടെ എങ്ങാനും വല്ലതെക്കെ നട്ട് എല്ലാം കരിഞ്ഞ് പോകതൊള്ളൂ.
ഉം.
പിന്നെ വല്ല ടറസില് അങ്ങനെയൊക്കെ കൃഷി ചെയ്ത് അങ്ങനെ തണുപ്പിച്ച് ആ വല്ല ഫുൾ ടൈം വ വെള്ളമൊക്കെ കൊടുത്ത് ഉം, വെള്ള ഒക്കെ കൊടുത്ത് അങ്ങനെ ഇണ്ടാകണ്ട് വരും.
ആ ന്നേ,
ഉം. എന്തായാലും ഈ കാലാവസ്ഥക്കൊന്നും പറ്റത്തില്ല പിന്നെ മഴ പെയ്തിട്ടുണ്ട് എല്ലാം മഴയെ തടിച്ച് പോ പോവേ ചെയ്യും. ഉം പിന്നെ പയറൊക്കെ കൃഷി ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പയറ് ബീൻസ്. ഹ് വഴുതനങ്ങ പച്ചമുളക്. നമ്മൾ പണ്ട് ഈ പച്ചമുളകും മറ്റേ വഴുതനങ്ങ ഒക്കെ നന്നായിട്ട് കൃഷി ചെയ്യായിരുന്നു കൊറേ ഇട്ട് വരുന്നു-
ആഹ. അതെ അതൊക്കെ ചെല വീടുകളിലൊക്കെ പോകുമ്പോൾ മിക്കവാറും എല്ലാ വീടുകളിലും ഉള്ള ആ, പച്ചക്കറിയാ ഇതൊക്കെ വഴുതനങ്ങ വിലവരടെ വീട്ടിൽ വെണ്ടയ്ക്ക കാണും തക്കാളി കാണും.
പച്ചമുളക് എ ന്നിട്ട് നമ്മൾ വിൽക്കുവായിരുന്നു, വിൽക്കുയിരുന്നു, ആ വിറ്റ കഴിഞ്ഞിട്ട് എന്താണ് ആ, ഉണക്ക എടുക്കും, ഉണക്കി എടുക്കും പിന്നെ ചാറുണ്ടാക്കി, എടുക്കും ഇങ്ങനെയൊക്കെക്കും, എല്ല കറിയിലും പച്ചമുളക് അത്രൊക്കെ നമുക്ക് കിട്ടുവാ യിരുന്നു കേട്ടോ പണ്ടൊക്കെ പിന്നെ ഉം. പിന്നെ കൃഷി അങ്ങോട്ടു നീന്നു പിന്നെ കാലാവസ്ഥ
ആഹ, പിന്നെ പൊതുവിൽ നമ്മൾ നോക്കുവാണെങ്കി ഇപ്പൊ ആർക്കും ടൈം ഇല്ലല്ലോ എല്ലാവരും അവരുടെ, അവരുടേതായ തിരക്കുകളിലല്ലേ.
ഉം.
ആ, അതുകൊണ്ട് ആരും കൃഷിയൊന്നും ചെയ്യാൻ മെനക്കെടാറില്ല.
ഈ, വെയില് കാണുമ്പോ തന്നെ എനിക്കിപ്പോ പുറത്തിറങ്ങാനുള്ള താല്പര്യം, പോവും അതുകൊണ്ടു തന്നെ വീട്ടിൽ തന്നെ തിന്റെ ഉള്ളി തന്നെരിക്കലാണ് ഇപ്പോ എന്റെ പരിപാടി.
അതെ അതെ ഉം.
വെയില കാണുമ്പൾ തന്നെ തോന്നു, വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ വെയിലത്ത് പുറത്തിറങ്ങുമ്പോ തന്നെ ആകെ ഒര അവസ്ഥ മെ ആകെ, ഒരു എന്താണ് അവശതയൊക്കെയാണ്.
ആ അതെ അതെ. ആ, എങ്കിലും കുറച്ചൊക്കെ വെയിൽ അടിക്കണം കേട്ടോ, ഇളം വെയിലൊക്കെ അടിക്കണ നല്ലതാണ്.
ആ. മറ്റേ പക്ഷേ റൂമിന്റെ എന്താണ് റൂമിന്റ ള്ളിൽ ഇരുന്നാൽ എന്താണ് ഈ അ മുട്ട പുഴുങ്ങിയ പോലെ അമ്മതിര് ചൂടായിട്ട്, ഇവിടെ ഈ രണ്ടു ദിവസം മുമ്പ് ഒരു മഴ പെയ്തു, അത് കഴിഞ്ഞട്ട് പിന്നെ മഴ പെയ്തിട്ടേ ഇല്ല.
ആ, നമ്മൾ ഇവിടെ ഏപ്രിൽ മാസക്കെ നല്ല ചൂടായിരുന്നു, നല്ല ചൂട് ആ സമയത്ത് പാമ്പിന്റെ ഒരുപാട് ശല്യങ്ങളൊക്കെ ഉണ്ടായത്.
ആ, പാമ്പിന്റെ അവിടെയാണോ, ആ ഏരിയയിലാണോ?
ആ, ഈ ഏരിയലില്ല, ഞാൻ ഈ ഏരിയയിലും ഒക്കെ ഇറങ്ങിയായിരുന്നു പാമ്പുകളൊക്കെ എ ഹ ഹ.
ആഹ
അതെല്ലെ ഞാൻ പറഞ്ഞെ പൊതുവേ ഒരു ചൂടുള്ള ടൈമില് കേരളം മൊത്തം പാമ്പിന്റെ ഒരു ഭീതിയിലായിരുന്നല്ലോ
അതെ അതെ
ഉം ആഹ് ശരി